ഹലോ
ആ പറയൂ എന്തൊക്കെ ഇണ്ടടാ മോനെ കൊറെ ദിവസയാല്ലോ തന്നെ കണ്ടിട്ട്
എന്താ പറയാ പെരപ്പണി അല്ലേ പെരപ്പണീം കഴിഞ് പെരപ്പാണ്ട് ഓരോന്നോരോന്ന് ഓരോ വരുമ്പോ കൊറേ സമയം പോവുവാണ് അതാണ് ഈ പുറത്തേക്കൊന്നും ഇറങ്ങാൻ സമയം ഇല്ലാത്തത്
ഓ അങ്ങനെയാണല്ലേ ഓക്കെ പിന്നെ താങ്കളുടെ വീട് ന്ന് പണി തുടങ്ങിട്ട്പ്പ എത്ര വർഷായി. ഇ
രണ്ട് വർഷായി പനി തൊട്‌ങ്ങിട്ട് ചെറിയ ചെറിയ ലോണൊക്കെ ണ്ട് ഇപ്പത്തെ പെര പറിഞ്ഞാല് വലിയ പേരയാണല്ലോ ന്നാ ഉള്ളൂ ആൾക്കാരെ മുന്നിലൊരു ഗമൊക്കെ ഉണ്ടാവൊളുന്ന പെ ആ പയഞ്ചൊല്ലിയാലും ഇങ്ങനെ പറയുന്നത് എല്ലാ ആൾക്കാരും എന്താ ഇജ് പെര കെയറ്റിണ് അപ്പൊ വല്യ പെര കെ എഴ്തിക്കാണിങ്ങനെ പറയുമ്പോ പെര കയറ്റാന് അത് കാരണപ്പോ ഞാൻ കൊറെേ ലോൺ എടുത്തപ്പോ കുടുങ്ങി ക്കാണ് ലോണൊക്കെ ഇനി അടക്കണം മക്കളെക്കെ ഇണ്ടല്ലോ ലോണൊക്കെ അടക്കാന്ന് കര്തിക്കാണ്
ആ ആയിക്കോട്ടെ ഇനി അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് താങ്കൾ വെച്ചിട്ടുള്ളത്?
ഞാൻ വെച്ചക്കുണ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ആയി തന്നെ അഞ്ച് റൂം അടിയിലും നാല് റൂമും മേലെ ണ്ട് പിന്നെ എല്ലാ റൂമിലും എന്ത്‌ ഭാ എന്റെ ഭാര്യന്റെക്കെ ആഗ്രഹം എല്ലാ റൂമിലും ഹാ ക്കെ എ സി വാണം അയിന് വേറെ ചെലവ് പിന്നെ സീലിങ്ങാണ് ഫുള്ള് കര്തിക്ക എല്ലാടം സീലിംങും അയിന്റെ ഇടേല് ഉണ്ടാവുന്ന ലൈറ്റ് എഫക്റ്റും എല്ല എല്ലാം കൊണ്ടും നല്ല ഭംഗി ഭംഗിയാക്കന്നങ്ങള പിന്നെ ഇപ്പോഴത്തെ വീടുകളെ കുറിച്ച് അറിയാലോ എല്ലാ വീടും എ പൂർണ്ണമാ ആായും ലൈറ്റ് കൊണ്ട് മൂളി ഇപ്പ ഇവിടെന്നെ എവിടെന്ന് കാണണ്ട കാണ പറ്റാത്ത അവസ്ഥയിൽ ഇത് മാറ്റാൻ കഴിയ ഇപ്പെ എല്ലാരും അപ്പൊ ഞങ്ങളപ്പോ എല്ലാം കൊണ്ടും നല്ല ഞങ്ങളിപ്പോ റൂഫില് ഫുള്ള് റൂഫ് ഫുൾ പ്ളയിൻ ആക്കീട്ട് ഫുൾ കാണുന്നരീതിയിൽ. ഗ്ലാസ് കൊണ്ട് ഗ്ലാസ് വെച്ചിട്ട് ഇ എന്താ ഉള്ളിലേക്ക് സൂര്യപ്രകാശം മൊത്തത്തില് മൊത്തമായി എത്തുന്ന അപ്പ മയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് സു എന്ത നല്ല രീതിയിൽ നല്ലൊരു കാഴ്ച അവിടെ ലഭിക്കാണ്. അത്രത്തോളം ഞങ്ങള് ഭംഗിയാക്കാൻ കെരുതീട്ടാണ് അപ്പൊ അതിനുസരിച്ചുള്ള ഇതുണ്ട് ഞങ്ങളിപ്പോ മൊത്തം നീ ഞങ്ങള എഞ്ചിനിയർ ഞങ്ങളെ കോൺട്രാക്ട് പറഞ്ഞത് എന്ത അറുപത് എഴുപത് ലക്ഷത്തോളം ആവുന്നാണ് ഞങ്ങക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ ലോൺ കൊറെ എടുത്ത കൊണ്ട് വലിയ കുഴപ്പൊന്നുല്ല. പെട്ടെന്ന് പണി കഴിച്ചിട്ട് ഇനിപ്പെ ആ ലോണ് ഇങ്ങനെ അടക്കാൻ ഇങ്ങനെ നിക്കാണ് പണി ഒകെ കഴിയാൻ ആയിക്കണു. ഇപ്പോ ഒരു മാസം കഴിഞ്ഞാല് കുടില് ഇരിക്കാൻ കെരുതീട്ടുണ്ട്.
അതെ അതെ ഇപ്പോഴത്തെ കാലത്ത്ന്ന് പറഞ്ഞ കഴിഞ്ഞാൽ വീട് വെക്കുന്നത് തന്നെ നമുക്ക് താമസിക്കാനുള്ള നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങള് ചെയ്ത പോലെ തന്നെ എല്ലാരും. വലിയ വല്യ വീടൊക്കെ കയറ്റാ ചെയ്യണേ കാരണം നമ്മള് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാല്പ്പത് വയസാക്കെ ആകുമ്പോത്തെ വീടൊക്കെ ശരിയാക്കും പക്ഷെ നമ്മുടെ മക്കൾക്കാണ് അത് ഉപകാരപ്പെടുന്നത് നമു നമുക്കതൊരു ഉപകാരപ്പെടുന്നില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മക്കള് ചെ ലപ്പോ ആ വീട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പൊളിച്ച്കളഞ്ഞിട്ട് പുതിയ വീടുണ്ടാക്കും അപ്പൊ സത്യം പറ ജനിക്കുന്നത് തന്നെ നമ്മള് വീടുണ്ടാക്കുക അത് പിടിക്കുക അപ്പൊഴുതേനും മരിച്ചു പോകും അടുത്താൾ വരിക വീടുണ്ടാക്കുക ജനിക്ക് അത് അങ്ങനെ ഒരു ഒരു കാര്യമാണ് ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോത്തെ കാലഘട്ടത്തില് അത് പറയാണെന്നുണ്ടെങ്കി നമുക്ക്. ഈ ഒരു മേഖലയില് വളരെ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ. ഈ ഒരുപാട് ചെലവ് കൂടുതലാണ് പണ്ട് കാലങ്ങളിൽ ഈ ഓട് വീട് അതുപോലെ തന്നെ. വൈക്കോൽ വീടൊക്കെ വന്ന് അന്നൊക്കെ നല്ല സമാധാനം ഉണ്ടായിരുന്നു കിടക്കാനൊക്കെ ഇപ്പ എന്ന് പറഞ്ഞ ചൂട് കൂടുതലാണ് ഈ വാർപ്പിന്റെ ഉള്ളിലൊക്കെ. ചൂട് കൂടുതലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയൊന്നുമല്ല. ചൂട് സഹിക്കാൻ പറ്റുന്നതിലും. അപ്പുറാണ് ഇപ്പഴത്തെ കാലത്ത് പണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഓട് വീട്. കുമ്പോ നല്ല തണുപ്പാണ് അതിൽ ഫാൻ ഇട്ട് കഴിഞ്ഞാല് ആ മണ്ണിൽ തട്ടിയിട്ട് ആ ഫേൻ കറങ്ങുമ്പോൾ. വളരെ വളരെ തണുപ്പ് കിട്ടിരുന്നു ഇപ്പൊ എ സി ഇല്ലാതെ വാർപ്പിന്റെ വീട്ടിൽ കിടക്കാൻ കഴി കഴിയുന്നില്ല. അതന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പത്തെ സൂര്യം അത്രയും പത്ത് മണിക്കുകുതിക്കുന്ന സൂര്യൻ. നമുക്ക് രാത്രിയാകുമ്പോൾ. പോലും ചൂട് ഒരു കുറവ് കാണുന്നില്ല അപ്പൊ ജൂൺ മാസമാണ് ഇപ്രാവശ്യം മഴക്കാലത്ത് പോലും വലിയൊരു മയ എന്ന് എടുത്തു പറയാൻ ഒരു മ കാണുന്നില്ല പണ്ട് കാലങ്ങളിൽ ജൂൺ മാസംന്ന് പറഞ്ഞാൽ വെറും മയയായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല ഇപ്പോ നിലവിൽ. വളരെ കുറവാണ് മയ അതുകൊണ്ട് തന്നെ. എസി ഇടാതെ ഈ മയക്കാലത്ത് പോലും കിടക്കാൻ കഴിയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ. ലോണിന്റെ കാര്യം സംസാരിച്ചു ഇതിന്റെടുക്ക്. ലോണിനെ കുറിച്ച് പറയാണ് ന്നിണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ അതിപ്പോ പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടാകും പക്ഷെന്ത അതില് കുറച്ച്. കാര്യം പറഞ്ഞ ലോൺ എടുത്തിട്ട് വീട് കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് സമാധാനം നമ്മളിത് അതോടുക്കനെ പോയി എന്ന് വെക്ക. കാരണം നമ്മൾ പത്ത് ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാൽ. നമ്മളത് തിരിച്ചടക്കുമ്പോതിന് പതിനഞ്ച് ലക്ഷം വരെ കൊടുക്കേണ്ടി വരും ഈ പതിനഞ്ച് ലക്ഷം നമ്മൾ. ഉണ്ടാക്കുമ്പത്തിന് നമ്മള് അങ്ങേ തല ആയിട്ട്ണ്ടാവും. നമ്മുടെ ജീവിതത്തില്ൽ സന്തോഷം ഉണ്ടാവില്ല കാരണം. നമുക്ക് അന്നാന്ന് കിട്ടണെങ്കിൽ സാലറി ആണെങ്കിലോ അല്ലെങ്കിൽ കൂലിപൈസോ കൂല പണിക്ക് പയിസാണെങ്കിലും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാരണം അതൊക്കെ ലോണിക്ക് പോകും. നമ്മുടേതായ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നമ്മളും കല്യാണത്തി ടൂറ് അതുപോലെ തന്നെ കാര്യങ്ങ നമുക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവര് ഈ നമുക്ക് നമ്മള് മരിച്ചു പോകുമ്പോ നമ്മുടെ വീ കടം വീടി കഴിഞ്ഞില്ലെങ്കി അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലോണിനെ കുറിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല താങ്കൾ എത്ര ലക്ഷമാണ് ലോൺ എടുത്തിട്ടുള്ളത്
തീർച്ചയായും ലോണിനപ്പ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനന്നും പറ്റില്ല പിന്നെ ഞമ്മളെ അവസ്ഥ എന്നാല് ഇപ്പൊ പെര ഇങ്ങനെ കുറേ കാലങ്ങിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻറെ ഓരോരോ ഭാഗങ്ങളിങ്ങനെ നശിച്ചു പോകല്ലോ ഇപ്പോൾ മഴക്കാലം കൂടിയായപ്പോ നശിക്കുന്നില്ല ഇപ്പ ഭയം കാരണാണ് ഇപ്പ ലോൺ എടുത്തത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ലോണ് അങ്ങനെ തിട്ട് നമുക്ക് നേട്ടം കുറേ നഷ്ടങ്ങളാണ് ഇപ്പൊ പത്ത് ലക്ഷം എടുത്താല് അതി കൊടുക്കാനും താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പോ എടുത്തിട്ടുള്ളത് വെറും ഇരുപത് ലക്ഷ ത്തോളങ്ങൾ എടുത്തിട്ടുള്ളത് ബാക്കിക്കെ ഇന്റെ സമ്പാദ്യം കൊണ്ട് ഞാൻ അതു പൂർത്തിയാക്കി ഇങ്ങള് പറഞ്ഞ തന്നെ ഇരുപത് ലക്ഷം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും എ ഞാനിപ്പോ പെട്ടെന്ന് അടക്കാനൊരു ഉദ്ദേശം രണ്ട് ലക്ഷം തന്നെ ഉള്ളൂ അതിന്റെ പലിശയായി വരിക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം പെട്ടെന്ന് അടക്കുംതോറും നമു പലിശ കുറയാണല്ലോ ചെയ്യാ അതുപോലെ തന്നെ നിങ്ങ പറഞാൽ വീട് ന്ന് പറഞ്ഞാൽ പിന്നെ നമ്മ തലമുറകൾക്ക് ആവശ്യമാണ് എന്തേ മക്കൾക്കാണെങ്കിലും നമ്മുടെ പേരമക്കൾക്കാണെങ്കിലും വീടാണ് പിന്നെ തറവാട് വീട് എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ വീട് നമ്മള ഒരു വീട് വയ്ക്കാണ് പിന്നെ വരും തലമുറകളില് ഈ വീട് ഈ നമ്മുടെ ഇപ്പഴത്തൊ ഭാ വീടാക്ക അപ്പോ ഞമ്മള പണ്ടത്തെ കാലത്ത് ഈ ഓട് വീടും ഓല വീടും അപ്പൊ വരും കാലങ്ങളിൽ അതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള വീടായിരിക്കാം ഇപ്പ നമ്മള ഈ സാധാരണ ഈ വാർപ്പ് നമ്മുടെ ഇപ്പോഴത്തെ ആഡംബരമായിട്ടുള്ള ഈ വാർപ്പായിരിക്കും ഞമ്മള ഈ ഓല അപ്പോഴത്തെ സാധാരണ ഒരു ഓട് ഓ ഓട് വീടിനെ പോലെ സാധാരണ അവർ കാണുന്നത് പണ്ട് കാലങ്ങളിൽ ന്ന് പറഞ്ഞാല് ഒരു ഓട് വീടാണെങ്കിലും ഓല വീടാണെങ്കിലും വളരെ ആളുകൾക്ക് വളരെ സുഖ സുന്ദരമായി ഉറങ്ങാൻ മൊത്തം ഉദാഹരണം ആച്ചെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞൂലോ അഞ്ച് റൂം അടീലും നാല് റൂം മേല് ഇതൊന്നും എന ഇൻക് എന്റെ വീട്ടില് ആവശ്യള്ള റൂം പക്ഷെ എന്താ പറയാ ഇതിന്റെ മുന്നോട്ടുള്ള ഞാൻ ആ കുതിപ്പിന്റെ പിന്നാലെ ഞാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത്തരം റൂമിന്റെ ആവശ്യം വരികയാണ് പിന്നെ എന്റെ എ കോൺട്രാക്ടർമാർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനങ്ങനെ ആക്കിയതാണ് പക്ഷേ പണ്ടത്തെ കാലത്തെ ആളുകൾ ഒരു റൂമ് വയ്ക്കും. ഒന്നോ രണ്ടോ റൂമുകള് നമ്മുടെ ഈ ഓടുവീട്ടി ആ ഒരു റൂമില് എല്ലാവരും സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന ആ ഒരു സന്തോഷം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തീരെയില്ല അവിടെ നമ്മുടെ ഈ നമ്മുടെ കുടുംബ ഇതിന്റെ ആ ബന്ധം മുറിക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജനങ്ങൾക്കാണെങ്കിലും നമ്മുടെ ഈ കുടുംബത്തിനാണെങ്കിൽ ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ഇപ്പോഴത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ അറിയാം എന്നല്ലാതെ പൂർണ്ണമായും നമ്മൾ നമ്മൾ സ് എന്താപ്പോ മുന്നിൽ നിന്ന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവിടെക്കൊന്ന് പോവുകയോ അവ ഒന്ന് സന്ദർശിക്കുകയോ അതൊന്നും ഞമ്മൾ ചെയ്യുന്നില്ല അതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയുടെ ഒരു കാരണം കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ എന്നാല് ഒരു വീടിനുണ്ടാവുന്ന ഒരു സന്തോഷകരമായ സംഭ കാരണം നമ്മുടെ വീട്ടിലുള്ള എല്ലാ പേരമക്കളും അതുപോലെ തന്നെ കുട്ടികളും ഒക്കെ ഒത്ത് കൂടുന്നത് നമ്മുടെ ഈ ചെറിയ വീട്ടിലേക്ക് ആയിരിക്കും പക്ഷെ ഇപ്പോഴത്തെ വീട്ന്ന് പറഞ്ഞാല് മായും ഒരു വീട്ടിൽ പല പല റൂമുകളിലും പല ആളുകളാക്കാരം ഈ റൂമിൽ വലിയ വ മുത്തശിമാര് വലിയ വലിയ ആളുകള് ആ മേലത്തെ റൂമില് കുട്ടികള് കുട്ടികൾക്ക് കുട്ടികളാ ആറൂമിൽ കേറിയിട്ട് ഇല്ല ഫാനും ലൈറ്റും ഒക്കെ പാടിട്ട് ഇല്ല കറണ്ട് ബില്ലൊക്ക പാട കൂട്ടും അത് കാരണം ഞമുക്ക് അത് അതൊരു ബുദ്ധിമുട്ടാ പിന്നെ ആ വീട്ടിലെ ആളുകൾ വന്നപ്പോൾ നമുക്ക് ആ കറണ്ട് ബില്ല് ആ ലൈറ്റോ ഫാനോ നമുക്ക് ഓഫാൻ സാധിക്കുള്ളൂ കാരണം ഈ കുട്ടികൾക്ക് അറിയില്ല ഇത് ഓൺ ആക്കിയാൽ ഇങ്ങന നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ കാട്ടിയതാണ് ഇതൊക്കെ വളരേറെ
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ഞാൻ യോജിക്കുന്നുണ്ട് എന്തന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പണ്ടത്തെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫാമിലീസ് താമ താമസിച്ചിരുന്നു ഒരുപാട് കുടുംബക്കാര് അത്ന്ന് പറഞ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഇപ്പോ രണ്ട്‌ നെല മൂന്ന്‌ നെലയൊക്കെ ആയോണ്ട് കുട്ടികുടെ മുകളില് അല്ലെങ്കിൽ ഓരോ ഫാമിലിക്ക് ഓരോ റൂമാണ് മറ്റൊരു ഒരു റൂമി തന്നെ കുറെ കുട്ടികൾ കക്കുന്നു അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇപ്പൊ അതൊന്നും കാണണില്ല പിന്നെ ഓട് വീടൊക്കെ പണ്ട് എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള വീടൊക്കെ അടി തന്നെ ഏയ് റൂമുണ്ടായിരുന്നു പക്ഷെ റൂമിന് വലുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ എല്ലാരും അടുത്തടുത്തടുത്ത് കിടക്കുന്ന പോലെ നമുക്ക് തോന്നും കാരണം വല്യ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത മാരിരുന്നു ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ ഒരു റൂമ് തായത്താണെങ്കിൽ അടുത്ത റൂമ് മോളിലാണ് ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് ചയിഞ്ഞാല് മോളിലുള്ളവർക്കും തഴത്തിള്ളവർക്കും യാതൊരു ബന്ധവുമില്ല അങ്ങനെ ബന്ധ ന്ധല്ലാന്ന് പറഞ്ഞഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിന്റെ അടിയിൽ ഒരാൾ മരിച്ച് അല്ലെങ്കി വേറെ എന്തെലും സംഭവിച്ചാ പോലും ഒരാൾക്കും അറിയാൻ കയ്യുന്നില്ല ഇപ്പത്തെ കാലത്തിന്റെ ബുദ്ധിമുട്ട് അതാണ് കാരണം മോളിലുള്ള ആളുകള് അവിടെ ഇപ്പോ നമ്മള് ഫോൺ വിളിക്കണ്ടി വരും അല്ലെങ്കിൽ ബെല്ലടിക്കേണ്ട അവസ്ഥക്കാണ് ഇപ്പോ നമ്മള് കാണുന്നത് കാരണം ഇപ്പോ മോളിലുള്ളത് വിളിക്ക് നമുക്ക് വിളിക്കണെങ്കിൽ ബെല്ലടിക്കണല്ലെങ്കിൽ ഫോൺ ഫോണടിക്കണം അങ്ങനത്തൊക്കെ ഒരു കഥായി മാറിട്ടുണ്ട് അതൊക്കെ ഇപ്പത്തെ കാലത്ത് സംഭവിച്ച കുഴപ്പങ്ങളാണ് തീർച്ചയായിട്ടും പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോത്തെ ഈ ജ ഈ എന്താ പറയാ വീടുകളൾന്ന് പറ പറഞഴിഞ്ഞാ അഞ്ചു ആറും റൂമും ഒന്നല്ല നിങ്ങലിവിടെ അഞ്ചു നാല് ഒമ്പത് റൂമ് നിങ്ങടെ ഇപ്പ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒമ്പത് റൂമിലൊന്നും ആര് കെടക്കും എന്ന് പോലും നമുക്കറിയില്ല കാരണം നമ്മുടെ മക്കളല്ലേ നമ്മുടെ മക്കള മക്കള് ഒക്കെ കിടക്കണ്ട ടൈമൊക്കെ ഇണ്ട് പക്ഷെ ഇത് നമ്മള് അന്ന്‌ ന്നൊക്കെ പറഞ്ഞാ ഒരു ഫാമിലിക്ക് താങ്കൾ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ ഇതന്ന് പറഞ്ഞ നമ്മുടെ ഫാമിലിക്ക്‌ ഒരുപാട് മെമ്പേഴ്സ് വന്ന് കടന്നിരുന്നു
തീർച്ചയായും അത് വളരെ ശരിയാണ് ആ ഇപ്പോഴത്തെ കാലത്ത് തന്നെ എല്ലാവർക്കും അങ്ങനെ റൂമ് വേണന്നില്ല നിർബന്ധമാണ് ഇതിനെ കുറിച്ച് പറയാച്ചെങ്കിൽ ധാരാളം പറയാണ്ട് തീർത്താ തീരാത്ത അത്ര ത്രത്തോളം പറയാണ്ട് വളരെറെ ദീർഘ്യമായ കാരണം കാരണം നമ്മുടെ വീടാണല്ലോ അപ്പത്രത്തോളം പറയാണ്ട്‌ നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് ഒരു ദിവസം സംസാരിക്കാല്ലേ
ആഹ് അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാനിതിൽ ഒരുപാടുണ്ട് ഇപ്പൊ വീട്ന്നന്നെ പല വീടാണ് ഇപ്പോ ഓട് വീ ടയിക്കോട്ടെ അല്ലെങ്കിൽ ഓല വീടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ വാർക്ക വീടായിക്കോട്ടെ എല്ലാം കൊണ്ടും ഇപ്പോത്തെ കാലത്ത് വളരെ വളരെ വ്യത്യസ്തമായ വീടുകളുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോ ഓ വാർക്ക വീടാണ് ഇപ്പ ആരും ഓട് വീടുവെക്കപോകുന്നില്ല എന്തായാലും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിക്ക് വരുന്നല്ലേൽ നിങ്ങള് എന്റെ വീട്ടിക്ക് വരുണ്ട്ട്ടോ ശരി എന്നാ
ശരി ശരി തീർച്ചയായും ശരി